ഹലോ
അസലാംലയ്ക്കും അസ്സലാമലയ്ക്കും
വലേയ്ക്കുമുസ്സലാം എന്തൊക്കെയുണ്ട് കേക്കണില്ലേ പറയണത് ഒക്കെ സുഖം ഞാൻ പറയണ കേക്കണില്ലേക്ക കേക്കിണ്ട് ആഹ് ആഹ് എന്തൊക്കെയുണ്ട് സു മനസിലാവിണ്ടോ ആഹ് മനസ്സിലാവുണ്ട്
നാനാ ഏടെ ജില്ലേടങ്ങളെ
പിന്നെ എന്തൊക്കെയാണ് ഇങ്ങള് ഇത് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ
ഭക്ഷണ ഇല്ല ഭക്ഷണം കഴിക്ക്ന്നേണ്ട് ആഹ് ഇല്ലാ കഴിച്ചിട്ട കൊറച്ച് ജോലിയെല്ലാം ഉണ്ടായിനി
ഇല്ല ഇല്ല ആഹ്
അല്ല ജോലി ഉണ്ടായി നേട്ടട്ട് കുറച്ച് ലേറ്റ് ആയി ആഹ് അകുറച്ച് വെളിയ മഴയില്ലാലോ അപ്പൊ കു കുട്ടികളും ഉണ്ട് പൊരയലേ
ആഹ് ആക്കീട്ടില്ലേ ഭക്ഷണൊക്കെ ആക്കീല്ലേ
ഭക്ഷണം കയിക്കുന്ന്ണ്ട്. ഭക്ഷണം ഇല്ലായ്നീ ഇപ്പൊ കഴിക്കുന്ന്ണ്ട് ആഹ് എന്ത് നിങ്ങക്കെന്ത് ഭക്ഷണം
എഹ് ഏഹ് ഞമ്മക്ക് ചോറ് മീൻകറി, ബീറ്റ്റൂട്ടുപ്പേരി അങ്ങനെ അവിടെ അവിടെന്തൊക്കെയ അവിടെന്തൊക്കെയാണ്ക്ക
ഈടെ സാദാ ചോറും ചിക്കൻ കറിയും ഇന്നാ
ആഹ് ആഹ് ആഹ് ഇന്ന് ഒഴിവുള്ള മക്കക്കല്ലേ
ഓഹ്
മക്കക്കൊഴിവുണ്ട്. ഒഴിവല്ലെന്ന് ഉം ആഹ് സ്കൂളില്ല ശനീം ഞായറുവാണോ അവിട
ആഹ് അതന്നെ ആഹ് ശനി ഓരോ ടൈമിൽണ്ടാവുന്ന് ശനി
ആഹ് ആഹ് ആഹ് എത്രാളാണ് മക്കൾ എത്ര ആളാണ് ഇക്ക ആഹ് നാലാളോ ഉം എല്ലാരും എല്ലാരും വിദ്യാലയത്ത് പോണോല്ലോ? നമ്മക്ക് മൂന്നാള് ആഹ് ആഹ് ആഹ്.
പിന്നെ
ഞമ്മളത് വലുത് മൂന്നാള്.
മൂന്നാളാ
ആഹ് മൂന്നാളുണ്ട് ആഹ് പടിക്കോണ്ട് മൂന്നാളും പഠിക്ക്വാണ് ഉം ഉം ഉം തെ രണ്ട് മോളും ഒന്ന് മോനു ആ
മോൻ ആഹ് നാലാൺ കുട്ടികൾ ആഹ് മൂത്തത് ഇപ്പോ ഡിഗ്രിയിലേക്ക് പോന്നേ ആഹ് നാലാൺകുട്ടികൾ
ആഹ് മോള് ആഹ് ആഹ് ആഹ് മൂന്നാലാൾ പഠിക്കാ
നാലാണ് മൂ മൂത്തവന് ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്ക് പോന്ന ഇപ്പോ
ആഹ് ശരി ഏഹ് മൂന്നാള് പത്താം ക്ലാസ്സിലാരെങ്കിണ്ടോ പത്തില് ആരെങ്കി ഉണ്ടോയ്ക്ക
പത്തില് ഇല്ല നയൻത്തിൽ രണ്ടാമത്തോന് ആഹ് ആഹ് മൂന്നാ ആഹ്
ശരി ഇവിടെ ഒരാള് അഞ്ചാം ക്ലാസ്സില് നടൂത്തോള് അഞ്ചാം ക്ലാസ്സിലാണ് പിന്നെ ചെർത് യു കെ ജില് പിന്നെ വലുത് പ്ലസ് ടു
അതെയാ മൂത്തത് പെണ്ണാ
മം ഉം
ആഹ് ഇത് നിങ്ങ ജില്ല ടെ
പിന്നേ പിന്നെപ്പെന്തോ വിചാരിച്ചിനി എ ങ്ങള് ഫുഡ് കയ്ച്ചോ ന്നട്ട്
ആഹ് ഞാൻ ഫുഡ് കൈക്കുന്ന തന്നെയാ ഇണ്ടത് ജില്ല എവിടാ നിങ്ങടെ
ആഹ് ശരി
ഉം ഞാൻ കാസർഗോഡ്
പി ഹസ്ബൻഡ് ആ ഇവിടൊണ്ടോ
ഹസ്ബൻഡിന്റെ ഹസ്ബന്റ് നാട്ടിൽ തന്നെയാ ഇപ്പം പക്ഷെ ഇവിടെ ഇല്ല ഹസ്ബൻഡ് സ്കൂളില് പി ടി പി ടി എ പ്രസിഡന്റ് അല്ല അല്ല സ്കൂളില് പി ടി എ പ്രസിഡന്റ്
ആ അത് ശരി ശരി ആ ആ സ്കൂള്ടെക്കെ ആളാണേ?
ക്കൊല്ലണ്ടായത്
ആ ആ ഇപ്പൊ വന്നതാണെ?
അല്ല വന്നിട്ട് കുറെ വർഷായി
ഏ ശരി ആ പോയിട്ട് കൊറെയായോ?
പോയിട്ട് ആ കൊറെയായി ഇത് ൻ്റെ കല്യാണം കഴിഞ്ഞിട്ടവടെന്നെണ്ടായിന്നെ
ആ ആ ആ ങ്ങള് എല്ലാരും ഫാമിലി അടക്കം അവിടെേനി കുടുംബക്കെ ഒന്നായിട്ട്?
ഏ?
കുടുംബ ഒന്നായിട്ട് അവിടൊയിരുന്നു?
ആടെ അല്ല! ഒറ്റക്കന്നെ! കുടുബോ ഞങ്ങൊന്നും പോയിട്ട്ല്ല ഹ ഹ
പോയില്ലാ?
ആ പോയില്ല അത് ജോയിൻ ചെയ്ത് എല്ലാം ബിസിനസ്സല്ലാം തുടങ്ങിട്ട് ഫുള്ള് പോയി
പോയിരാ ആ ശരി അപ്പം പിന്നെ അ ഒന്ന് പോയോന്നൂടേന്യോ.
ഏഹ്.
ഒന്ന് പോയി പോന്നാ മതിയാര്ന്നു.
ആഹ്. അല്ല അഉ പൂവാകെയ്ഞ്ഞ് പിന്നെ ബിസ്നസെന്തെല്ല ആയി നീ പോയിനാ ദുബയ്ക്ക്?
ഇല്ലല്ല ഞാപോയിട്ടില്ല.
ഇല്ല ഹസ്ബൻ്റെടെ നാട്ടിലന്യാ?
ഹസ്ബൻ്റ് ഇവടണ്ട് പ്പൊ.
ബന്നിട്ടുണ്ടാ ആഹ് എടെ ഗൾഫിലാ?
ആഹ് ഗൾഫ് ലേനി.
ആഹ്.
അങ്ങനെണ്ട് തായോണ്ടെയ്. അ അപ്പ ഡ്രൈവറായിട്ട് വടെങ്ങനെ പോവാണ്.
അതെയാ?
ആഹ് ആഹ് നിർത്തിട്ടില്ല്യ ന്നാലും. എങ്ങനെ?
കൃഷിയെല്ലുണ്ടാ ങ്ങ്ളാടെ?
മിഷേനോ?
കൃഷി കൃഷി ണ്ട നിങ്ങളെ ഇല്ലാ.
ഉം നമ്മള്ങ്ങനെ ങ്ങക്ക് ങ്ങള് സ്വന്തായ്ട്ട് ണ്ടാക്ക്ണ്ടോ.
ഇല്ലപ്പാ ഞങ്ങളേടെ സ്ഥലം കൊറവല്ലേ.
ഉം ആഹ് ആഹ് ആഹ് ആഹ് അശരി നമ്മളിവ്ടെ കൊർ ച്ച് അ ആഹ് അ കൊർച്ചണ്ടില്ലരു സ്വന്തം വീടാ?
ആ സ്വന്തം തറവാട് തറവാടു വീട്
ആ തറവാടോ ആരൊക്കെ ണ്ട്മ്മേ?
ആഹ്
ഇമ്മെ ആരൊക്കെ ഇള്ളത് അവിടെ? ആരുല്ലേ?
ഉം ഉം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു പെങ്ങളും ഒരു ഏട്ടന്റെ കുട്ടിം
ഏഹ് ഉള്ളേരി ആഹ് ആഹ് ശരി ഓലൊക്കെ പോയിട്ടുണ്ടാവും ഉം ഉം എല്ലാരും പോയോ?
അല്ല പെങ്ങള് ഒന്നിച്ചിട്ടെന്നെണ്ട്
ആ ശരി കല്ല്യാണം കഴിച്ച് അല്ലാ പെങ്ങള് കല്ല്യാണം കഴിച്ച് പോയതല്ലേ?
കല്യാണം കഴി ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് പോയതെന്നെ പക്ഷെ ഓളീവ്ടെന്നെ ആ ഓക്ക് മക്കളില്ലാ അന്തൊട്ട് ഇടെന്നെ നിക്ക്ന്നേ
ആഹ് ശരി ഡ ഇതായതേക്കുലേ ഡൈവേഴ്സായതാ
അയ്നെൻ്റെ കല്യാണേറ്റ് വരുമ്പേ ഓളീടെന്നെ പെങ്ങള്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ശരി പിന്നെ കല്യാണം ഉണ്ടാക്കിട്ടും ഇണ്ടാവൂല പിന്നെ കല്യാണം ഇണ്ടാക്കിയിട്ടുണ്ടാവൂല
ആഹ്
പിന്നെ കല്യാണം ഇണ്ടാക്കിട്ടില്ല
കല്യാണേ ഹസ്ബൻ്റ് ഇണ്ട് പെങ്ങക്ക്
ആഹ് അങ്ങനെ
ആ ഹസ്ബൻ്റ്ണ്ട് മക്കളായിട്ടാണ് തൊട്ടോടുകൂടെ തന്നെ ഒന്നിച്ചിട്ട് നിക്ക്ന്നെ ഞങ്ങള് തന്നെ ആഹ് പിന്നെ നാപ്പത് വർഷായി കല്യാണം കഴിഞ്ഞിട്ട് ഉം രണ്ട് മൂന്ന് ആയിനെ ആയിട്ട് പോയത്
ടെസ്റ്റും കാര്യും ഹോസ്പിറ്റൽല് കാണി ക്കാ അഒന്നുല്ല ആശുപത്രി കൊണ്ടോയോക്കി ആഹ്
ഉം
ഞമ്മള അവിടെ വീട്ടില് ഇൻക്ക്ണ്ടായിരുന്നു രാ അമ്മോന്റെ വൈഫ് ഭാര്യ അത് ഇതേ മാതിരി എട്ട് പ്രാവശ്യം ഉണ്ടായി പോയിണതിന്
ദ്യാ
ആഹ് ആഹ് പക്ഷെ ഇപ്പണ്ട് ഇപ്പ ഇണ്ട്ട്ടോ ഇപ്പ രണ്ട് മക്കള്ണ്ട്
അതെ യാ അതേ പത്ത് മക്കാട്ടേനല്ലാ
ആഹ് ഒരാണും ഒരു പെണ്ണും ഇണ്ട് ഇപ്പോ ആഹ് ഇതേമാതിരി ര എത്ര വട്ടാണ് ഉണ്ടായി പോയത് അറിയോ
അല്ല പോയിട്ടാങ്കി എട്ട് മ അല്ല പത്ത് മക്കണ്ടാട്ടെനി
ആഹ് അതന്നെ എല്ലാം രക്തംപൊക്ക നല്ലാം ഉണ്ടാ
ആഹ് ഓ ഓക്ക അങ്ങനെ ഇളെന്തായിറിഞ്ഞാ അട്ടത്ത് കേറിയും മിറ്റാ
ആഹ് ആഹ്
ഉം അതോക്ക് ഇത് നിക്ക്ന്നില്ല
ആഹ് ശരി ഇത്ണ്ടാവുമ്പോളെ അതേമാതിരി കട്ട്മല് കടക്കാന്ന് പറഞാണ്ട് പറയ്ണാണ് ഡോക്റ്റ്
ഏ
പിന്നെ അങ്ങനെ ക ക കടുക്കണംന്നൊക്കെ പറഞ്ഞാണ്ട്ങ്ങനെ കുറേ നിന്നിരുന്നു അ പക്ഷെ എല്ലാത്തിനും കടന്ന്ക്ണ് പറ ഞ്ഞിട്ട് കാര്യല്ല ഒന്നും നിന്നിട്ടില്ല ആഹ് അതന്നെ നമ്മള് പറയണ മാതിരില്ലല്ലോ ഇപ്പൊ
ഞമ്മന് എത്ര ഇതാക്കിയെങ്ങും അള്ളാ നമക്ക് കിട്ടേലാ
അയിനൊക്കെ ഒരു നേരം ഇണ്ടാവേ നമ്മളിത് ഇങ്ങനെ പറയുന്ന മാതി-
അതേനപ്പാ ഉദിപ്പാ ഓക്ക് ഒളെ നീട്ട ആക്കല്ല ഒളതായിന് മൻസസ് എല്ലാ
ആഹ് ആഹ് ആഹ്
ആഹ്
തന്നെ അപ്പഞ്ഞ്
നീ വിചാരിച്ചക്ക് നാല്പ്പത് വർഷം കല്യാണ കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ ആയില്ല ഉം എല്ലാർക്കെല്ലാം മക്കളെ കൊടുക്കട്ടപ്പാലേ ആഹ്
ഒന്ന് പറയാനേ അവനാന്റെ
അതന്നെ ഒന്നും കുമ്പണ ഓരോർക്കത്തി
ഒന്ന് ഉം ഒന്ന് വാണം ആഹ് ഇവിടെ ഞാൻ ഇന്റെ മൂത്തച്ചന്റെ മൂത്തച്ഛൻറെ ഇതിന് അതേ മാതിരി ഞാൻ വന്ന ഇനെ കല്യാണം കഴിച്ച് കൊണ്ടന്നാരെണ് ഇണ്ടായത് ഇന്റെ ഇന്റെ വല്യയ മോളും അതും ഞങ്ങളിവിടെ പത്ത് മക്കളാ പത്ത് മക്കളെൽ വല്യത് വല്യ കാ ആഹ് വല്യയ ജ്യേഷ്ഠന് മക്കളില്ലേനി ഞാൻ വന്നാരെണ് ഉണ്ടായത് ഇന്റെ മോളും അയിന്റെ മോള്കൊപ്പള്ള രണ്ടാളും ഒപ്പം ഉള്ളതാ ആഹ് ഒന്നിച്ചിട്ട് ഞങ്ങള് അഞ്ചാ
ചിലത് ചിലന് വയ്യയി പോന്നേ
ആഹ് ആഹ് ആഹ്
ഉം
അതാണ് ഇപ്പോ പത്ത് പതിനേഴ് പയിനെട്ട് കൊല്ലായില്ലേ പതിനെട്ട് വയസ്സായി
നിങ്ങളാ വീടടാ അല്ല നിങ്ങള എന്ത് ജില്ല
പിന്നെ പിന്നെപ്പ എന്താ പറയാ വിചാരിച്ച രാത്രിന്നിട്ട്ങ്ങൾ വേറെന്താ ഫുഡ് ഉണ്ടാക്കല് ചോറ്ന്നെ അതോ ചപ്പാത്തിയോ?
അല്ലെ ഇപ്പ രാത്രിക്ക് അതന്നെ മതി ഞാനും കുട്ടികളന്നെ ഇണ്ടത്.
ആ ശരി ആ ആ അപ്പം ചോറിന് കഴിക്കല്ല് നിങ്ങളെല്ലാരും?
ആയി ടൈ ടൈമാ വാനായി.
ആഹ് ആഹ് ചൊ ല്ലാ ചോറ ചോറ കഴിക്കലോയ്ക്ക ചോറാണ ങ്ങള് കഴിക്കല് രാത്രിയൊക്കേയ് ഹലോ ഹലോ